ഹലോ
ഹലോ ആഹ ആഹ ആഹ എന്തൊക്കെയുണ്ട് വിശേഷം.
ഓ നല്ല വിശേഷം ഫുഡൊക്കെ ആയോ എന്താണ് ഫുഡ്.
ഫുഡ് സാധാ ചോറണ്ട് മീൻകറി പച്ചക്കറി 'ഉപ്പേരി അതൊക്കെ തന്നെ ആ
ഇതില്ണ്ടാക്കാറില്ലാ
സ്പെഷ്യൽണ്ടാക്കും. ഇന്ന് എനിക്ക് പനിയും ജലദോഷൊക്കെയ കരണേ. അന്ന് സൈഡായി വേഗം തട്ടിക്കുട്ട്. ആഹ് അതെയതെ വേഗം പണികള്ർത്തിട്ട് കിടക്കാന്നിട്ട് ഒരു ഭാഗത്ത്.
ആഹ് ആഹ് എവറസ്
അതെയതെ കൊറചെരം കടന്നിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാൻ എണീക്കാന്ന് വിചാരിച്ചു.
ആഹ കുഞ്ഞുവാവിണ്ട് തോന്നണ. ല്ലേ ആഹ ഇവിടെ പണി ഒക്കെ കഴിഞ്ഞു ഫിഷ് കറി ചോറ് അങ്ങനെ സ്പെഷ്യല് അങ്ങന എടക്ക് സൺഡേ മാത്ര. ണ്ടാക്കുള്ളൂ
അത് ശരിയ
അപ്പൊ വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല.
ആഹ് ആഹ് ആഹ് ഫ്രൈ ചെയ്യില്ലേ,?
ആഹ് ഫിഷ് ഫ്രൈ ആക്കും ഇതാണ് പിന്നെ രാവിലെ പിള്ളേർക്ക് ഉള്ളതാക്കിയിട്ട് അത് ബ്രിഞ്ജു ആള് ഫ്രൈ ചെയ്തിട്ട് കൊടുത്തിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ബ്രിഞ്ചാൾ അതുപോലെ നമ്മൾ ഈ ഗോവ ഇക്ക ഒക്ക ആക്കുലെ
ആഹ് അതന്നെ അതൊക്കെയാണ് ഇഷ്ടം പിള്ളേർക്ക് സോയാ ഫ്രൈ സോയാ സോയാബിൻ ബോൾസ് ഇല്ലേ
ആഹ് ആഹ്
അസോയ ചങ്സ് അങ്ങനെ എന്തല്ല പറയാ ആഹ് അത് ഫ്രൈ ആക്കി കൊടുക്കണത് ഈ കോളിഫ്ലവർ ഫ്രൈ ആക്കണത് ഈ ബിഞ്ചാള് മുട്ട ഇങ്ങനെയുള്ളതൊക്കെ ഓടുള്ളൂ
ഇത് കഴിക്കോ
ആഹ ഇത് മാത്രമാണ് ഇഷ്ടം വേറെ കറിയൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്ത് കൊടുത്താതി
അത് ശരി ആഹ് ആഹ്
അത് മാത്രയിട്ട് കഴിച്ചോളൂ മോനിക്ക ആണ് ഇത്രരി ഇങ്ങനത്തെക്കെ ടൈപ്പ് ഇഷ്ടം അവള് കുഴപ്പല്ല വെജിറ്റബിൾസ് ഒക്കെ ആൾക്ക് ഇഷ്ടാണ് മോള്
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ എളു രാവിലെ
ആഹ എളുപ്പമാണ് വേറേ തോരനും പരിപാടികളൊന്നും വേണ്ട ഇതൊക്കെ കോളിഫ്ലവർ ഒക്കെ വാങ്ങി ഒരുമിച്ച് വാങ്ങിച്ചിട്ട് പാട്ട് ഇത് മസാല തേച് വെക്കും ഫ്രീസറില് ഇപ്പ തലേൽന്ന എടുത്ത് പുറത്ത് താഴത്തേക്ക് വെച്ചിട്ടുണ്ടങ്കിൽ നമുക്ക് എളുപ്പാണല്ലോ
അതെ അതെ വേഗാവ ആഹ് ഞങ്ങളടെ അവിടെ അതുപോലെ ചേന പൊരിക്കുന്നതുപോലെ നിങ്ങൾ പൊരി
ചേനയോ ഇല്ലടോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ
ആഹ് ചേന നല്ല എന്താ പറയാ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട്
അതെല്ലേ ചെയ
മസാല കെട്ടിട്ട് ആഹ്
ആ പക്ഷേ ഈ മറ്റെന്ത് പൊരിക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വഴുതനങ്ങ പൊരിച്ചിട്ട്
വഴുതനങ്ങാ ആഹ് ഇണ്ട് ഇണ്ട് ഞാന് ഞാന് ഇണ്ടാ പാക്കി നോക്കിട്ടില്ല പക്ഷെ ഞാൻ പണ്ട് ക്ലാസിലൊക്കെകുമ്പോൾ കുട്ടികൾ കൊണ്ടന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട്
കഴിച്ചിട്ടുണ്ട് ആഹ് ഇത് അടിപൊളിയാ എന്താച്ചാൽ ഇത്തിരി മസാല കൂടുതല് ഉണ്ടെങ്കിൽ അത് മാത്രം മതി ചോറ്കഴിക്കാനായിട്ട്
ആഹ് എന്തൊക്കെ മസാല ഇടാ വഴുതനങ്ങേൽ
സാധാരണ തന്നെ മുളക് കൂടി നമ്മള് ഫിഷ് ഒക്കെ മസാല തക്ക പുലി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിക്കൊന്നും ഇടാറില്ല കേട്ടാ മടിയാണ് ബേസിക്കലി ബേസിക് ആയിട്ടുള്ള മസാല ആഹ് മസാലപ്പൊടികളും കുറച്ച് തൈരൊക്കെ ഉണ്ടങ്കിൽ നല്ലത അപ്പൊ നമുക്ക് കുറച്ച് പക്ഷെ മസാല കൂടുതല ഉണ്ടെങ്കിൽ നമുക്ക് ആ മസാല കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് പിന്നെ വെളിച്ചെണ്ണെ തന്നെ ഫ്രൈ ചെയ്യണം ഓയില് ഫ്രൈ ചെയ്താൽ കൊള്ള
ആഹ് വെളിച്ചെണ്ണേൽ ലെ
ചെണ്ണേന്റെ ടേസ്റ്റ് കിട്ടുമ്പോഴ ചോറുയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും
ഉമ് ഉമ് ഉമ് ഞാനും വഴ അതങ് ചെയ്ത് നോക്കിയിട്ടില്ലാട്ട ഇതുവരെ ഗോവക്കെ ഇടക്കിടക്ക ഉണ്ടാക്കാറുണ്ട്
ആഹ് കോവയ്ക്ക് എവിടെ ടുത്ത് കഴിച്ചു കഴിച്ച മടുത്തേർക്ക് ഇവിടെ ഇണ്ടാവും വീട്ടില് വാപ്പച്ചി കൃഷി ചെയ്യണ്ട് അപ്പ ഈ കോവക്ക ഉണ്ടാവും അപ്പൊ ആഹ് അപ്പൊ എപ്പഴ എപ്പഴും കഴിക്കുമ്പോ പിള്ളേർക്ക് വെറുപ്പാവലേ
ഉം വെറുക്കാതെ
കോളിഫ്ലവർ ആണിപ്പം മെയിൻ കോളിഫ്ലവറും സോയയും അങ്ങനെയൊക്കെയാണ് മെയിൻ ആ ചക്ക് വെരുമ്പോ കൊണ്ട്പോണത് ബാക്കിയുള്ളവർക്ക് പിന്നെ മുട്ട കൊണ്ടോവും മുട്ട എന്ത്‌ ചെയ്താലും ഇഷ്ടാണല്ലോ
ആഹ് അത് ഒരു വിധം പിള്ളാർക്ക് എല്ലാർക്കും അങ്ങനെ തന്നെ
പിന്നെന്തെങ്കിലും ഇടക്കൊക്കെ സ്പെഷ്യൽ ഒക്കെ ഇണ്ടാക്കി കൊടുക്കും ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് അങ്ങനെയൊക്കെ നെയ്ച്ചോറ് ആഹ് അതന്നെ ടൊമാറ്റോ റൈസ് അങ്ങനെയൊക്കെ ഇണ്ടാക്കി കൊടുക്കുമ്പോ അങ്ങനെ ഭയങ്കര ഇഷ്ടാണ് സ്പെഷ്യലായിട്ട് ഫുഡ്ഡൊക്കെ കൊണ്ടു പോകാനായിട്ട് ഭയങ്കര ഇഷ്ടാണല്ലോ ഒന്നാമത് എല്ലാപ്പോഴും ക്ലാസ്സിലെ എല്ലാവരും സ്പെഷ്യൽ ആയിരിക്കും അപ്പം നമ്മുക്ക് ഇല്ലേത് നമ്മുക്ക് ല്ലേന്ന് ചോദിച്ച് നടക്കലാ വീക്കലി വൺസ് ഒക്കെ കൊടുത്ത് വിടുള്ളൂ നമുക്ക് എല്ലാം കൂടെ ഇതാവണ്ടേ നമ്മൾ ഒരു മീഡിയനായിട്ട് ചെയ്യുമ്പഴ്
ആഹ് അതെ അതെ ആഹ് ഫിഷ് ഇത് ചിക്കൻ ഒന്നും കൊണ്ടോണോണ്ട് കുഴപ്പില്ല അല്ലേ
ഇല്ല പറ്റൂല്ല ചിക്കൻ പറ്റൂല്ല അതല്ലേ വെജിറ്റബിൾ തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്ക
അത് ശ
ചിക്കൻ ഒക്കെ ഇട്ടിട്ട് നമ്മള് കപ്സ പോലെ ഇണ്ടാക്കും എന്നിട്ട് ചിക്കൻ കൊടു തുടാണ്ട് റൈസ് മാത്രം കൊടുത്ത് വിടും ചിക്കൻ വരുമ്പോ കൊടുക്കും അങ്ങനെയൊക്കെയേ പറ്റുള്ളൂ ചിക്കൻ അലൗഡ് അല്ല ഫിഷ് പ്പ അലൗഡല്ല പിന്നെ
സ്പെഷ്യൽ ഇണ്ടായി കൊടുത്തുന്ന് പറഞ്ഞപ്പോളേ ഞാൻ അത ചോദിച്ചത് ചിക്കൻ അലൗഡ് ആണോന്ന് സ്കൂളില് അതെ
ആഹ് അതിപ്പോ ചിക്കൻ വരുമ്പോ കഴിക്കും പിന്നെ ചില്ലി ചിക്കൻ ഒക്കെ ഇണ്ടാക്കി കൊടുക്കും ഉം പക്ഷേ ഈ ചിക്കൻ മാത്രം മാറ്റിട്ട് മറ്റേ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കും അത് വെജിറ്റബിൾസ് ഒന്നും കഴിക്കൂല്ല ആ ചാറ് മാത്രം കൂട്ടിട്ട് ആ വെജിറ്റബിൾസ് അങ്ങനെ ഇങ്ങട് കൊണ്ടുവരും അവനെ ഒന്ന് കഴിപ്പിച്ചെടുക്കലാണ് ഒരു ടാസ്ക് ഹാ അങ്ങനെ ചായക്കടിയൊക്കെ നമ്മള് കൊടുക്കണം എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ച് കൊട് ക്കണം കൂടുതൽ ഇഷ്ടം ഈ ദോശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒറ്റക്ക് തന്നെ കഴിച്ചോളും പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാ അവിടെ എന്താ നീ ഉണ്ടാക്കല്
ഞാൻ ഇതൊക്കെ തന്നെ പുട്ട് പത്തിരി ദോശ. ദോശ ഒക്കെ ആകുമ്പോ പിന്നെ എളുപ്പായത് കൊണ്ട് ഇടക്കിടക്ക് ഇണ്ടാക്കും
എങ്ങനെ ഇണ്ടാക്കണത് എനിക്ക് നടക്കൂല്ല
ഇയ്യോ ഒന്നാമതേ ഫാമിലി മെമ്പേഴ്സ് കൂടുതലുള്ളോണ്ട് നമ്മള് കൊറേ ഉണ്ടാക്കണം അപ്പൊ നമ്മ ആഹ് നിന്ന് നിന്ന് മതിയാവും അപ്പൊ പിന്നെ സൺഡേ ഒക്കെ ച്ചാ സെയിം ത്തിരി ഉണ്ടാക്കാനായിട്ട് സൺ‌ഡേ റ്റാവുമ്പോ നമ്മള് കുറച്ചൂടി റീലാക്സിഡ് ആണ് ഫ്രീ ആണ് പിള്ളേരേ പറഞ്ഞു വിടണ്ട
ആഹ് അതെ അതെ അതെ അതെ ഞാൻ പിന്നെ ഉമ്മ ഉള്ളതുകൊണ്ടേ രണ്ടു പേരും കൂടെ നിന്നാലണ്ട് കഴിയും പെട്ടെന്ന് ഒരാൾ പരത്താൻ നിക്കാ ഒരാള് ചുടാനും നി ന് രണ്ട് കയ്യും കഴിയും ആഹ് ഒറ്റക്കാവുമ്പോ നടക്കൂല്ല ആഹ്
സ്റ്റാണ് കൊറേ ഉണ്ടാക്കുമ്പ കൊറച്ചൊക്കെയാണെങ്കി കൊഴപ്പില്ല പിന്നെ ചെല ടൈമില് കുഞ്ഞി പത്തിരിയാണ് ശരിക്കും ടേസ്റ്റ് അല്ലെ ചെറിയ ചെറുത് അപ്പൊ കൊറേ ഇണ്ടാക്കുന്ന ടൈമില് ഞാൻ അപ്പൊ വലുതാക്കും നല്ലാണ്ട് നടപടില്ല വല്യ വേഗം കഴിയണ്ടേ? ആഹ ആ അതന്നെ
ആരൊക്കെയുണ്ട്?
ഇപ്പ അമ്മേ മാത്രേ ഉള്ളൂ പിന്നെ നമ്മള് മൂന്ന് മക്കൾ കൊണ്ട് നമുക്ക് പിന്നെ നമ്മള് രണ്ടുപേരു ഉണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോ തന്നെ ഇഷ്ടംപോലെ ആയല്ലോ ബെസ്റ്റ് അങ്ങനെ പത്തിരി ആവുമ്പോ എല്ലവരും കുറച്ച് കൂടുതൽ കഴിക്കും. ചെയ്യുല്ലോ
കഴിക്കു കഴിക്കു അതെ അതെ നിങ്ങള് എങ്ങനെ പത്തിരിൽക്ക് പാലെടുക്കോ? തേങ്ങാപ്പാൽ കഴിക്കോ അതല്ലേ ആഹ് ആ ആഹ്
ഇതാക്കിത്തിരി കൊടുക്കണം
ഞങ്ങളടെ വീട്ടിലാത്ട്ടാ തേങ്ങാപ്പാൽ തേങ്ങാപ്പാല് വേണം എല്ലാക്കും നിർബന്ധം പക്ഷെ ഹസ്ബൻഡന്റെ വീട്ടില് നോര് തിരിച്ചാ ആര് ക്കും വേണ്ട ആ അപ്പൊ അവ
പരാനാല്ലേ പാ തീരെ ഒരു ബഹു
പത്തിരിൽക്ക് ടേസ്റ്റ് അതെ എന്നിട്ട് ഞ എനിക്ക് മാത്രം ഇഷ് തുള്ളു അവിടെ തേങ്ങാപ്പാല് എന്നിട്ട് ഞാന് ചെല നമ്മക്ക് മാത്രകുമ്പോ നമുക്ക് മടിയല്ലേ എടുക്കാനായിട്ട് ആഅതെ അപ്പൊ ഇപ്പൊ ഞാൻ ചില സമയത്തൊന്നും ഞാൻ അടുക്കൂല്ല പിന്നെ ബീഫ് കറി അങ്ങനത്തെ അങ്ങനത്തെ എന്തൊലൊക്കെ ഉണ്ടെങ്കി ഓ എടുക്കാന്ന് വിചാരിച്ചിട്ട് എന്തേയ്യും എനിക്ക് മാത്രം കൊറച്ചുണ്ടാക്കും.
മീൻസെ യക്കെ ആവുമ്പോ എന്തായാലും വേണോ? അല്ലെ നമുക്കത് ആക്കൂതിർന്നിട്ട് ഓ ബീഫ് കറി കൂട്ടിട്ട് കഴിക്കാം വേറെ വൈബാണ്. ഇവിടെ മസ്റ്റാ എന്തായാലും വേണം ഇല്ലെങ്കില്. തെകഞ്ഞില്ലെങ്കും ചിലപ്പോ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും.
ആഹ് ആഹ് എന്റെ വീട്ടിലാതേട്ടാ ഉപ്പക്ക്ഒക്കെ ഭയങ്കര ഇഷ്ടാ ആണോ?
എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ ഇണ്ടായിട്ടില്ല ഞാനിവിടെ വന്നപ്പന്നെയാണ് ഈ തേങ്ങാപ്പാൽ പത്തിരി കോമ്പിനേഷൻ കഴിച്ചിരിക്കുന്നത്.
അത് ശരി. ഹലോ ഹലോ
ഹലോ
ആഹ് കേൾക്കല്ലേ?
എടു ക്കൊന്ന്ദായല്ലേ കേക്കണല്ലേ ആ റേൻജ് ഇല്ല ഇല്ല വൈഫൈ ആണ്.
ആഹ് മഴപെയ്യേണന്റെ എന്തെങ്കിലും പ്രശ്നണ്ടാവും.
ആയിരിക്കുള്ളൂ അങ്ങനെ എന്തെന്നാ തോരന ഉണ്ടാക്കിയ എന്ത?
പയറ് ഞങ്ങള് ഉപ്പേരി നാട്ടാ പറയാ.
ആണല്ലേ ഇവിടെ തോ തേങ്ങ ഇടുന്നിങ്ങനെ തോരന്ന് പറയും അല്ലാണ്ട് വെറുത ഉണ്ടാക്കണെന് മെുയ്ക്ക് വരട്ടി എന്നൊക്കെ പറയും. നമ്മള ഒറ്റ ഒരു വാക്ക് പറയുള്ളൂ ഒലത്തിയത് അത് വെച്ച് ഒരു ബാഡ് മീനിങ്സ് ചില സ്ഥലത്ത്ണ്ട്ന്ന് തോന്നണ അല്ലേ?
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്
ആഹ് നമ്മൾക്ക് അത് ആ നിഞ്ഞാല് വെ വെജിറ്റബിൾ കറീന ആണ് അങ്ങനെ പറയാ. എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ പറയും.
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന ഞങ്ങള് തേങ്ങ ഇട്ടതാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും ഉപ്പേരി
ഉപ്പേരി ആ എല്ലാത് ഉപ്പേരി ആണ് പക്ഷെ നമ്മുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പേരൊന്നുല്ല ഇതാ പറയ മെയിനായിട്ട് പിന്നെ വേണെങ്കിൽ ചെൽപ്പ വേണെങ്കിപ്പ അവിയലൊക്കെ യാണെന്നുണ്ടെങ്കില് അങ്ങനെ പറയും പിന്നെ വേറെ എല്ലാമാണെങ്കിലും ഇങ്ങനെ ഇത ഇതന്നെ പറയ
ആഹ് ആ പിന്നെ തോരൻ ന്നൊക്കെ പറയും ഞങ്ങടെവിടെ ഞങ്ങള് പറയാറില്ല പറയും അ പറ പറഞ്ഞ് കേട്ടിട്ടൊക്കെണ്ട് കല്ലായി
ആഹ് ഞാനും അതെ ഈ മെഴുക്കുപരട്ടിയൊക്കെ വെല്ലോരും പറഞ്ഞ് കേട്ടക്കണതാ അലാണ്ട് നമ്മളായിട്ട് അങ്ങനെ അത് പറയാറേ ഇല്ല. ഉം അവടെ അവര് സ്ലാങ്ങിന്റെ പ്രശ്ന ഇതും ഉണ്ടാവല്ലോ ഓരോ കൾച്ചറും അങ്ങനെയൊക്കെ ആക്കുമ്പഴ് പലയിട്ത്തും പലദായിരിക്കും പറയ
അതെ, ആഹ് ഇതിപ്പോ ഇതൊന്നും വല്ലാണ്ട് പ്രശ്നല്ല ചെലേട്ത്ത് ഭയ്ങ്കര ഡിഫറന്റ് ആയിട്ടുള്ളതൊക്കെ പറയും
ആഹ് അപ്പൊ ഒന്നും മനസ്സിലാവാത്തത്ണ്ട് ഇപ്പൊ ഞാ ആഹ് ആഹ് ഓൺലൈന് ആയിട്ട് തന്നെ പരിചയപ്പെട്ട ഒരുപാട് പേരൊക്കെ ഇങ്ങനെ സംസാരി നമുക്കൊന്നും മനസ്സിലാവാത്ത ഇത്ണ്ട് ഉം ഓൺലൈൻ ആയിട്ട് ഞാൻ പഠിച്ചത് അപ്പോ അ കൊറേ സ്ഥലത്തനൊള്ള ആൾക്കാര് ഇണ്ടാവും. ഇപ്പൊ കാ കാസർഗോഡ് ബോർഡർന്നൊക്കെ ഉള്ളവരൊക്കെ ഇണ്ടാവും.
ആഹ് ആഹ്
അപ്പ നമ്മക്ക് മനസിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമു
ആഹ് കാസർഗോഡ് പറയും വേണ്ട നല്ലൊരു ഫ്രണ്ട് അല്ലേ.
അപ്പ നമ്മള് പറയണതായിരിക്കുല്ല അവള് അവര് പറയണത് അങ്ങനെ രെസാണ് കേക്കാൻ ആഹ് ഓക്കെ ഒ